ആ എന്താ വിശേഷം ഹലോ
ആഹ്
ആ എന്താ വർത്താനം
ആഹ് സുഖായിരിക്ണു എന്താ അവിടുത്തെ വിശേഷം
ഉം ഇവിടെ സുഖായിരിക്ണു എന്തൊക്ക അവിടുത്തെ കാലാവസ് ത്തക്കെ
ഇവിടെന്ന് നല്ല വെയിലും നല്ല സുഖള്ള ഒരു കാലാവസ്ഥ
ഉം ഇവിടെയും വെയിൽ ഇതൊക്കെ തന്നെയാ മഴയൊന്നുംല്ലല്ലേ ഇപ്പൊ
ഞാൻ ഇന്നിപ്പോ ഒന്ന് പുറത്തേക്ക് പോണന്ന് വിചാരിച് ഏ എന്താണ് ആ ഞാന് ഇന്നലങ്ങെനെ വിചാരിച്ചന്നന്ന് മഴ ല്ല്യാഴ്ച ങ്ങനെ പുറത്തേക്കൊന്ന് പോണം എ വിചാരിച്ചായിരുന്നു അപ്പൊ നല്ല ഇതുവരെ കുഴപ്പൊന്നുല്ല നല് ന്ന കാലാവസ്ഥേ ല്ല വെയിലൊക്കെ ഉണ്ട്
ക്കെ പെയ്യ സധാ
ആഹ് ഇവ എ രണ്ടുസായിട്ട് രാത്രി കൾലാ നല്ലം പെയ്യുന്നത്
ആ ഇവിടെരു ഈവനിങ് വൈകുന്നേരം
ആ അല്ല അങ്ങനെ പെയ്താലും കൊഴപ്പല്ല രാത്രിയാണെങ്കിലെ ആ
എന്നിട്ട് എങ്ങനെ പോവുന്നെ
ആ സ്കൂട്ടിയില് പോവച്ട്ട ഹസ്ബന്റ് ഫുഡ് കഴിക്കാൻ വര് അപ്പൊ അവരെന്നെ ഇബ്ടെ അട്ത്ത പണി അപ്പൊ അവരെന്നെ ഇങ്ങട്ട് ആക്കി കൊട്ത്ത് ട്ട് പിന്നെ വന്നിട്ട് പോണെച്ച്ട്ട ആ അ ആ അ ചെർതായിട്ടൊരു പർച്ചേസു ഉണ്ട് പിന്നെ ബാങ്ക് പോണം അമ്മയ്ക്കും പോണം അങ്ങനെ പിന്നെ കുട്ടി കൊറേസായി പറയുന്നു പൊറോട്ട കഴിക്കണെന്ന്
ആ
ആ അവിടെ ഞങ്ങള് പോവാറ്ള്ളെര് കട ഇണ്ട് അപ്പൊ അവിട്‌ന്ന്ങ്ങനെ വാങ്ങിക്കൊട് ക്കാന്ന് വിചാരി നങ്ങളിങ്ങനെ ബോറ്ള്ളപ്പയൊക്കെ ഇങ്ങനെ വാങ്ങാ രണ്ട്
ഇവിടെന്ന് പൊറോട്ടയും ചിക്കനു ഒക്കെ തന്നെ ആയിര്ന്നു
അതെ ഇണ്ടാക്കിയതാ അതോ പൊറത്തിന്ന് വാങ്ങി ആ ഞങ്ങള് അങ്ങനെ ചെയ്യ യ്യാറ് ന്നിട്ട് പിന്നെ മറ്റേ അങ്ങനെ വാങ്ങീട്ട് ആ ഞങ്ങള് പൊറോട്ട മറ്റെ വാഴന്റെ എലലാക്കിയിട്ട് അയില് കറി ഒഴിക്ക് പിന്നെം പൊറോട്ട വെക്ക് പിന്നെം ക് കറി ഒഴിക്ക് അങ്ങനെക്കിട്ട് അട ചേച്ച്ട്ട് കൊറെ കഴിഞ്ഞിട്ട് അങ്ങനെ കഴി ക്കെ ചെയ്യും ആ അയ് പൊറേട്ടെ ചിക്കന് ആയിട്ട് ഇങ്ങനെ മിക്സ് ആയി കഴിഞ്ഞ കൊറേ കഴിഞ്ഞ് കഴിക്കുമ്പ നല്ല ടേസ്റ്റ് അല്ലെ
ആ ആണ് ഞാന് തന്നെ ഒരു പൊറോട്ടെക്കെ കഴിക്കാറോ പിന്നെ വയറിന് കേടല്ലെ അത് അപ്പൊ ങ്ങനെ ഒരുപാ
അങ്ങന വെച്ചെങ്കിൽ അഞ്ചെണ്ണം വെച്ചാലും എല്ലാരും കൂടി എടുക്കുക ഒരാൾക്ക് മാത്രല്ല എല്ലാർക്കും കൂടിട്ട് അങ്ങനെ ഫിഫ് കേക്കിട്ട് കൊടുക്കും ആഹ അങ്ങനെ പണ്ട് മുതലേ അങ്ങനെ അച്ചച്ചനൊക്കെ ഉള്ള കാലത്ത് അങ്ങനെ ചെയ്തിട്ടേ അങ്ങനെ ശീരളതാ പിന്നെ ഇവിടെ അങ്ങനെ ചെയ്യ കാരണം ഞങ്ങള് ഒരു പ്രാവശ്യം ന്യൂ ഇയറിന് ഇതുപോലെ ഹസ്ബന്ഡറിന്റെ വീട്ടില് ആയിരുന്നൂട്ടോ അപ്പോ വൈന് വാങ്ങിണ്ടായരുന്നു വൈന് വാങ്ങിയപ്പോ പൊറോട്ടയും- അന്ന് ചിക്കന ഉണ്ടാവ പിന്നെ മന്തിയൊക്കെ വാങ്ങിണ്ടന്നട്ടന്ന് അന്ന് ഫസ്റ്റ് ന്യൂ ഇയറാ ഞങ്ങളടെ അവിടേക്ക് ചെന്നേറെ അപ്പൊ അതാണ് മന്തി- പൊറോട്ട യൊക്കെണ് അപ്പൊ ഞങ്ങള് തൂുപാത്രത്തില്ലേ തൂക്കിന്റെ പാത്രംണ്ടല്ലോ അതില് ഫസ്റ്റ് ചിക്കൻ ഒഴിക്കുക പിന്നെ പൊറോട്ട വക്കുക പിന്നെ ചിക്കൻ വക്കുക പൊറോട്ട ആ അങ്ങനെ അങ്ങനൊക്കീയിട്ട് പിന്നെരു- പാത്രത്തിേക്ക് ഇങ്ങനെ സെറ്റ ആയതിനന് ശേഷം ഇങ്ങടെ മറച്ചിട്ട് എല്ലാരും കൂടി കഴിക്ക വൈനൊക്കെ കുടിക്ക കേക്ക് കട്ട
അതൊക്കെ മിസ്സണ്ടാവല്ലേ
ഉം അല്ല മിസ്സ ചെയണില്ല കാരണം എല്ലാ പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെ അത് ആ ഒരു പ്രാവശ്യം മാത്രം ഫസ്റ്റത്തെ ഈറ അങ്ങനെ ഉണ്ടായുള്ളൂ പിന്നെ രണ്ടാമത് കേരള എന്ന് പറ പറഞ്ഞ കഴിഞ്ഞാല് അവിടെ അച്ഛമ്മ മരിച്ചിട്ട് പിന്നെ പറ്റിയില്ല അന്ന് പിന്നെ കൊല്ലം കഴിഞ്ഞിട്ടില്ലാണെന്നള്ളു കുറച്ചൂടി കഴിഞ്ഞിുണ്ടായിരുന്നുു വരിച്ചിട്ട് അപ്പ അത് കഴിഞ്ഞപ്പോ പിന്നെ കേക്ക് മാമേ കട്ടിയതുള്ളൂൾ വല്ല ആഘോഷിച്ച് നമ്മളിപ്പോ എങ്ങനെയാണെങ്കിലും സ്റ്റാറ്റസ് ഒക്കെ ഇടുൂലോ അപ്പൊ നമുക്കിപ്പ ഫാമിലീസിൽ എല്ലാരും കാണും ചെയ്യും അപ്പൊ നമുക്ക അതൊരു നമുക്ക് സങ്കടം ഉണ്ട ഉള്ളേ എന്നാപ പോലും ന്യൂ ഇയർ ഒക്കെല്ലാവരൊക്കെ പടക്കം പിടിച്ചിരൊക്കെ ആഘോഷിക്കുന്നതാണ് പടക്കൊന്നും പഠിച്ചില്ലേ അങ്ങനെ കേക്ക് കട്ടിയത്ണ്ടായി പിന്നെ കുട്ടികൾ ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ഇങ്ങനെ കട്ടിട്ടെ വിധി എഏട്ടന്റെ കുട്ടിയൊക്കെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കേക്ക് കട്ടിയണം എന്നൊക്കെ അവര് പറഞ്ഞിുണ്ട് അപ്പൊ നമുക്ക് വാങ്ങണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട വിധി
ആഹ ഉ അതൊക്കെരു രസണല്ലോല്ലേ
അതെ
എന്താാണ് എന്നിട്ട് ഇപ്പത്തെ കല്യാണം ഇതൊക്കെ വെച്ചെന്താ പറയാനുള്ളത്
കല്യാണം എന്താ
ഇപ്പത്തെ കല്യാണന്നെ ഭയങ്കര കല്യാണാണന്ന് പറയില്ല ഓരോ ഇത് വരുമ്പോൾ ഓരോ ട്രെ ൻ്റ് കാറ്ഷോ അതുപോലെ ഒരുപാട് ഇത്ണ്ടാവും ചെല് ഇപ്പട്ത്ത് ഞാനൊരു കല്യാണത്തിന് ഇപ്പട്ത്ത് ഞാ ലാന്ത്ത് ഉം
ആഹ്
ഇപ്പടുത്ത് ഞാനൊരു കല്യാണത്തിന് പോയി ന്നു ഞങ്ങളെവടെ കൊറച്ച് പോണം പ്പ അവിടെന്ന് പറഞ്ഞാല് കണ്ണൂർ സ്റ്റൈലാണേ
ആഹ്
കണ്ണൂര് സ്റ്റൈലാവുമ്പൊ ഞങ്ങളെ ഭയങ്കര ചെക്കന്മാരൊക്കെ ചെക്കനാ അവിടുന്നേന്ന്ട്ട് കൊണ്ടരുമ്പോ തന്നെ സാധാരണ പാട്ടാണ്ല്ലോ ഇടാ സോങാണ്ല്ലോ ഇടാ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ ബാൻ്റൊക്കെ മുട്ടി ഭയ ങ്കര സൗണ്ടും നമുക്കന്നെ ചാടി കളിക്കാൻ തോന്നി എനിക്ക് നിക്കാനേ കഴിയില്ലായിരുന്നു പിന്നെ എല്ലാവരും കാണൊല്ലൊ പിടി ച്ച് കല്യാണല്ലേ അങ്ങനൊന്നും പറ്റില്ലല്ലോ എന്നിട്ടിത് ആ ആ ആഹ് അതെ ഇതിപ്പോ കല്യാണായി പോയില്ലേ അതും റിലേറ്റീവ്സിൻ്റെ ആയതോണ്ട് എന്നിട്ട് ഭയങ്കര സൗണ്ടും ചെക്കന്മാരൊക്കെ ഫുള്ള് ചെക്കന്റെ ഭാത്ത് ഫ്രണ്ട്സോക്കെ ഉണ്ടാവുല്ലേ അവരൊക്കെ ഫുള്ള് ചാടി കളിക്കാ
അതെ ഉം അതെ ആ പിന്നെണ്ടല്ലോ കല്യാണങ്ങൾക്ക് മറ്റേ ഫോഗൊക്കായിട്ട് പിന്നെന്താ ബലൂണ്ങ്ങനെ പൊന്തീട്ട് ഓക്സി ജൻ ബലൂണ് അവരെ കേറ്റുന്ന സമയത്ത് ഇങ്ങനെ പൊന്തി പോവാ അങ്ങനെയൊക്കണ്ടല്ലൊ പിന്നെ മ റ്റാ പോപ്പ് പൊട്ടിച്ചിട്ട് അതില് മറ്റേതാ റോസ് പൂവിന്റെ ഇതളൊക്കെ വെച്ചി തേ അങ്ങത്തെക്കേണ്ല്ലെ ഇപ്പ ട്രൻഡ്
പിന്നെ ലൈറ്റ് ട്ട്
ആഹ് ആ അവരും അവര്ടെ അട്ത്ത്ക്ക് മാത്രായിട്ടൊരു ബൾബ് വെച്ചിട്ട് ബാക്കിയൊക്കെ ആ അഹ് ശരിയാ അങ്ങനണ്ട് അതെ അത് അങ്ങനെയക്കെ ശരിക്കും വേണം അതെ ശരിയാണ് ആ നമ്മള് കൂടുതൽ ഇങ്ങനെ വേണ്ട കാര്യങ്ങളൊക്ക ഒഴിവാക്കിട്ട് അങ്ങ നമുക്ക് നല്ല മൊമന്റ് വ വേണം അപ്പ ഞങ്ങടെ കല്യാണതിന് അങ്ങനെ ഉണ്ടായില്ല അതെ ഞങ്ങടെ കല്യാണതിനെ ഒരു കേക്ക് കട്ടിങ് പോലും ഇണ്ടാർന്നില്ല ഞങ്ങളിങ്ങനെ റിഷപ്‌ഷൻ ടൈം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്ക പിന്നെല്ലാവരും വേര ഫോട്ടോ എടുക്ക അങ്ങന ഉണ്ടായിന്ന് പക്ഷെ ഞങ്ങക്ക് വിചാരിച്ചർന്നുട്ടോ ഏ അല്ല ഒന്നൂല്യ ഡാൻസൊ കാര്യങ്ങളോ ഒന്നും അപ്പല്യ ആ പിന്നെ ഞങ്ങടെ കല്യാണം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ അങ്ങനെ പറഞ്ഞ നമ്മൾക്കും വല്യ ഡാൻസ് എന്തേലും
ഹലോ ആ ആ ഇപ്പോ കേക്ക്ണ്ട്
ആ ഞങ്ങടെ കല്യാണത്തിന്റെ ആാാ ഈ സമയം ആവുമ്പോൾ ഇങ്ങനെ പറയെ നമക്ക് കേക്കെങ്കിലും കട്ട്‌ ടിയാർന്നു ഇങ്ങനെ ഒരു പൂത്തിരി കത്തിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ഇണ്ടല്ലോ ഇപ്പൊ കേക്ക് കട്ട്‌ ചെയ്യാ അത് ഒരു ഹാപ്പിനെസ്സ് ആയാർന്നു എന്ന് ഇങ്ങനെ പറയും
ഓർക്കാനല്ലോ മെമ്മറി ആവോലോ ഇങ്ങനെക്കോ ഇണ്ടാർന്നു ആ
ഇപ്പോ കൊറേ ഇരിക്ക്യ എല്ലാവരും വന്ന് ഫോ എടുക്ക പിന്നെ അപ്പോ പറയുമ്പോ ആ ഇങ്ങനെ ചിരിച്ചിരിക്കണം ഇങ്ങനെ പിന്നെ മറ്റേ ഡാൻസ് ഒക്കെ പ്പോ മറ്റേ ഗ്രൂമും ബ്രഡും കൂടി ഡാൻസ് ഒക്കെ കളിക്കൂലോ ഞങ്ങള് അത്യാവശ്യം കളി കളിക്കേലും ചെയ്‌യായിരുന്നു
മ് ഇപ്പൊന്ന് പറഞ്ഞ ഡാൻസും ഇല്ലാലേ ഇങ്ങനെ ഫ്രണ്ട്സൊ അതുല്യ ഇപ്പോ ഓരോന്ന് മ് പിന്നെ ഫോട്ടോട്ക്കാ ഇതൊക്കെ തന്നെ പിന്നെ പോർ ത്ത് പോയിട്ട് ഷൂട്ടൊക്കെ ചെയ്തിരുന്നോ നിങ്ങള്
ആ ഞങ്ങള് സേവിദ് ഡേറ്റെ പുറത്തു പോയിട്ട് ഒരു പാടത്ത് പോയിട്ടൊക്കെ എടു അമ്പലത്തിന്റെ അടുത്ത് ഞങ്ങളരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോസ് എടുത്തതി
ആ
അങ്ങനെ ആ ആ ടൈമിൽ ട്രഡീഷണലാർന്നു രു ട്രെൻഡ് ഉണ്ടാരുന്നു പിന്നെ അയിന് ശേഷമാണ് ആകെ മോഡേൺ ആയത് ആ ആ അങ്ങനേ ആ അപ്പ പിന്നെ അങ്ങനെ ഔട്ട്ഡോർ ചെയ്തിട്ട്ണ്ടാർന്ന് പിന്നെ റിസപ്ഷന്റെ ഡ്ര ടിട്ട് അവിടെ ഒരു വലിയൊരു മറ്റേ പാറ മാത്രമായിട്ടുള്ള ഒരു കൊറച് സ്ഥല സ്ഥലങ്ങളുണ്ട് ഒരു ആ അങ്ങന അവിടെ പോയിട്ട് കുറച്ചു റിസപ്ഷന്റെ കുറ പിക്സ്ങ്ങനെടുത്ത് ണ്ടായി
പിന്നെ ഇപ്പത്തെ പോലെ നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നും അപ്പൊ ഇണ്ടാവില്ല പാടം അങ്ങനൊക്കെ ഓരോന്ന് ഇപ്പൊ ഫുള് ഗാർഡന് ഉം ആറിസ് ആ അങ്ങനത്തൊക്കെ ഓരോന്നാണല്ലോ ഫോട്ടോ
എല്ലാരും കാണണത് ഇപ്പൊ ഇവിടെ അടുത്തൊരു എൻഗേജ്മെന്റ് ഉണ്ടായി അതിനും അതെ അവര് രാവ് വിലേ പണ്ടൊക്കെ എൻഗേജ്മെന്റി അവ ഡ്രസ്സ് ചെയ്യാൻ വരീല്ല ചെയ്യാ ഇവര് തലേ ദിവസംന്നെ കൊണ്ടുവന്ന് കൊടു മേക്കപ്പ്‌ ഒക്കെ ചെയ്തിട്ട് ബ്യൂട്ടീഷ്യനോക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട് ഡ്രസ്സ് വിട്ടിട്ട് ചെക്ക രാവിലെ വില ചെക്കനല്ല ചെക്കൻന്റെ ഫ്രണ്ട് രാവിലെ കാറായിട്ട് വന്നിട്ട്ണ്ടാർന്നു അപ്പൊ അവര് അങ്ങനെ പോ വിടെ റിസോർട്ട് ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് അവര അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണം നല്ല ഭംഗിണ്ടായിരുന്നു കാണാനായിട്ട് ട്ടോ കാരണം ബാഗ്രൗണ്ട് നല്ല ആ അതെ നമ്മുടെ ഫോട്ടോനെ കടലും ഒന്നും കൂടി ആ ഒരു ബാഗ ഗ്രൗണ്ട്ങ്ങനെ അവ് കാരണം ഒന്നും കൂടും ഭംഗിയണ്ട്
ഉം ഇപ്പൊ ഒന്ന് പറഞ്ഞാല് ഇപ്പൊ ചിലവര് ഉണ്ടല്ലോ കായലിന്റെ അടുത്തൊക്കെ പോയി ട്ട് ഈ പുല്ലോക്കെ ഉള്ള സ്ഥല തവിടെ സേവ് ദി ഡേറ്റ് ചെയ്ക ബ്രൈഡ് റ്റു ബി അങ്ങനെ ഓരോന്നുണ്ടല്ലോ അപ്പൊ അതാണ്
അ ശരിയാ ആ ആ അത് ശരി
എവിടെ പോയലും ഇപ്പോ ആഹ് ആഹ് ഞങ്ങളവിടെ അടുത്ത് ഒരു സ്ഥലത്തുണ്ട് ഉം ഉ ഈ ഫുള്ള് താടല്ല ഒരു ഗ്രൗണ്ട് പുല്ലക്കുള്ള ഒരു ഏക്കർ നമുക്ക് ഗ്രൗണ്ട് അയിന്റെ നടൂല് ഒരു കായലും നമുക്ക് തോണിയിലക്ക അ യാത്ര ചെയ്യാതൊക്കെ പറ്റും ഒരു നൂറ് രൂപയ്ക്ക് കൊടുത്താലേ അപ്പൊ ഞങ്ങളവിടെ എപ്പൊ പ്പോവാണേലും ഫുള്ള് ബ്രൈറ്റ് ടു ബി അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ബേർത്ത്ഡേ ഫങ്ഷൻ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ഓരോന്ന് ഇണ്ടാവും
അത് എന്താ മസ്റ്റായിട്ടത് വേണം
ആഹ് അതെ അതെ നമ്മൾന്ന് പറഞ്ഞാ ജസ്റ്റ് കേക്ക് മുറിക്ക അത്രല്ലേ ഇണ്ടാവുള്ളൂ ഇത് ഓരോ സാധനങ്ങൾ വാങ്ങ
ആ അത് തലേദിവസം വച്ചിട്ടൊക്കെ നമ്മള തൊക്കെ ഉണ്ടാക്ക ഇത് ഇപ്പോ ബർത്ത്ഡേ ആവ അടുത്ത് അടുത്ത മാസാച് ഈ ഒരു മാസം തന്നെവരെല്ലാം
ഉം ആഹ് ഇത് ഓർഡർ കൊടുത്താ നമുക്ക് തിരിച്ചോണ്ട് കൊടു ക്കും ചെയ്യാലോ ഈ വണ്ക്കെ എഴുതിയിട്ടിള്ളെ നല്ല രസല്ല ഓരോന്ന് ണ്ട്
മ്മ് ആ അങ്ങനെ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ആ നല്ല രസാവും ഡ്രസ്സിങ്ങും ഒക്കെ
പിങ്കും ആ ബോയ്സിന് ഇങ്ങനെ പാന്റോ അങ്ങനെയൊക്കെല്ലേ ഇണ്ടാവുള്ളൂ ഗേൾസിന്റെ ഉടുപ്പും ഫ്രോക്ക് കൊക്കെ ഭയങ്കര ഭംഗിയാവുല്ലോ എല്ലാം കാണാന്
അതെ അതെ അങ്ങനെ ന്നാ വിളിക്കൊണ്ടു ട്ട്രാ
ആഹ് എന്നാ ഓക്കെ
ശെരി